ആദ്യ മീറ്റിങ്ങിന് പോയിട്ട് എത്തി പറഞ്ഞ് ടീച്ചറ്
ഓന് കൊഴപ്പൊന്നു ഇല്ല ല്ല ഈ സാധനങ്ങളൊന്നും എടുത്ത വെക്കാൻ തീരെേ അറിയില്ലന്ന്റിഞ്ഞ് പെൻസിലും പേനയും ഓന്റെ സാധനങ്ങളും ഓൻ എടുത്തക്കൂല അതപ്പൊ പറഞ്ഞേ അല്ലാതെ ക്ലാസ്സില് വലിയ കുഴപ്പൊന്നുമില്ലാറഞ്ഞു അടി പിടിയൊന്നും ഇല്ല
ഇത്തരൊന്നുംണ്ടാവില്ല ഏ എയ്ത്തൊക്കെ
എയ്ത്തിൻ്റതും പറഞ്ഞു എയ്ത്ത് കുറച്ചുകൂടി ഒന്ന് റെഡി ആവാണ്ട് പറഞ്ഞു ഡയറിക്കെ പിന്നെ അത്യാവശ്യം എഴതലുണ്ട് പറഞ്ഞേ
കണ്ടീനിയല്ലോ
ഞമ്മള അടുത്ത് ഇരിക്കുമ്പോൾ ഇന്നെ പേടിയുള്ളപ്പോഴേഓ നല്ലേരിക്കക്ക് ചെയ്തുകള്ളൂ ക്ലാസ്ന്ന്ോയി എങ്ങനെങ്കിലൊക്കെ ചെയ്തു കാരണം ആരുല്ലല്ലോ പറയാ
റി സൂന്റെ പ്പ നല്ല നോക്കി ആ ഓ ഇപ്പൊ അങ്ങനെ പറയല്ല അപ്പോ അങ്ങട്ട എഴുത്തലുണ്ട് ചില അക്ഷരതെറ്റൊക്കണ്ടാകും ഞൻ നോക്കും ഇപ്പൊ ഇന്നലെ ഞാൻ നോക്കിയില്ല തോന്നുണ്ട് പക്ഷേ നമ്മള് ആഹ് പക്ഷെ നമ്മള് തിരുത്തി എഴുതണം പറഞ്ഞുന്നല്ലോടീ
ആ ഇപ്പ അങ്ങനെ വിട്ടീണല്ലേ
ആഹ്എന്നാ വിട്ടോളി അ ഇന്ന് ഇന്നലെ നോക്കിയില്യ ഞാന്. പേനണ്ട് എഴുതികൊടുക്കണം പറഞ് ഇപ്പൊ നോക്കിയോ ല്യ ഓൾ എഴുതി വെച്ച്ടോ ന്
മും
ആാാ
മുല്ല വിളിച്ചീനിയോ
ഇ മുല്ലപ്പ ഇ ന്നലെ ഞറ്റേ വീഡിയോ കോൾ എഴുതിനിയല്ലോ ഒന്നായിട്ട് ഗ്രൂപ്പ്‌കോള് കൊള് ആഹ ഗ്രൂപ്പുകോളു ഇതന്നപ്പം ഓള് വന്നേനി ഓള് ഉറങ്ങനീ അ ക്ാസ് കിഞ്ഞിട്ട് കുറച്ച ഉച്ചക്കക്ക് വല്ല ക്ലാസ് കിഞ്ഞിട്ട് അപ്പ പിന്നെ കുറച്ച നേ ഉറങ്ങനെ ആ ഇച്ചിരി യൊള്ളോലിയോ ക്ലാസ്സ് നേരത്തെ പോണോ ആ് അങ്ങന ന്ന തോന്നുണ്ട് ഉച്ച രെ ഉള്ളൂ പറഞ്ഞോള്
മ്മ്
അപ്പൊ താര അത് കഴിഞ്ഞിട്ട് വരുോ ഉറങ്ങിയല്ലോ പിന്നെ ഓള് ഈ വില്ലട ഇപ്പൊ എനിച്ചേ ള്ളൂ ഇങ്ങനെ അടിച്ചോ നിക്കലോ ഉറങ്ങിയ ഒരാള് നീച്ചു വരുണ്ട്
എന്റേല് ഇപ്പ ഇനി ഇനിയിപ്പ ഈ ഫോണില് കേറ്റണം മറ്റേ ഫോണില് ഐഎംഒ സ്പേസ് ഇല്ലേനി
ആ
വാവക്ക് ഇത് ശരിയായോ പണി ശരിയായോ
ഇല്ല വാവക്ക് പണിയൊന്നും ശരിയായിട്ടില്ല വാവ ഇപ്പം വേറെളെ ഒപ്പം പോയി പഠിക്കാനേ വണ്ടി വിട്ടു പഠിക്കണം വലിയ വണ്ടിയാണെ അങ്ങനെയൊക്കെ വണ്ടി അങ്ങനത്തെ വണ്ടി കെ കിട്ടാണ്ണെങ്കില് വിട്ട് പഠിച്ചാലോ ആ അയിന് വേണ്ടി എക്സ്പീരിയൻസിന് പോവാണ് വിട്ട് പഠിക്ക അപ്പൊ മുന്ന്ക്ക് എടുക്കാൻ കുഴപ്പ ഏ മുന്ന്ക്ട് പഠിച്ച് ർഞ്ഞ് ഇഞ്ഞ് മേ പോട്ട് ഇട്ക്ക്ണെ പടിക്കാണ്ട് പറഞ്ഞ് അതുകൊണ്ട് ശരിയാണ്ട് അവനെ അമ്മളവട്ത്തെ മാതിരിയല്ലലോ സ്ഥാനം മാറ്റേണ്ടല്ലോ
ആഹ് പ സ് പൊസിഷൻ മാറ്റണ്ട് മറ്റേ ഭാഗത്ത്‌ കാ ഉണ്ടാവാ ഡ്രൈവർ ഡ്രൈവിങ്
ആ അതുകൊണ്ട് ഇക്ക് ഒന്നും അറിയില്ല പഠി ക്കാ പ്രയാസം അതിന് വേ വലിയ വണ്ടിയാ ണത് ഇനിയിപ്പോ അങ്ങനത്തെ വണ്ടി കിട്ടോ ആ വണ്ടി ന നല്ല വലിപ്പം ഇണ്ടല്ലോ ആ വണ്ടി
ട്രക്ക് ആണേ ബേക്കില് ലോഡ് കൊണ്ടോണ വണ്ടിയാ
ആലോഡ് കൊണ്ടോണ വണ്ടിയ ഒലിപ്പോ മിനിഞാന്നോ റ്റൊ പോയിള്ളു ഇതേ റൂമുക്കൊന്നും എത്തീല അവിടെ ഇവിടെ കെ ഇറക്കലും ഇതൊക്കെ ആയി യ്യോ ഓന്റെ വെയ്ത്തോലെന്നെ ഇപ്പൊ ഇള്ളെ അന്വേഷിക്ക്ണ് ണ്ടാവൈക്കാരം ആരെങ്കിലും പറഞ്ഞു പറയണ്ടേ ജോലി ണ്ട്ന്ന് ചെറ്ത് എത്തേ പ
അ അ ആ ഇനിയിപ്പോ കുഞ്ഞിപ്പാന്റെതാഴെതാവോല്ലേ
കുഞ്ഞിപ്പാ അത് ആ എങ്ങോട്ട്
ആ തമിഴ്നാട്ട്ക്ക്
ഇല്ല അതൊന്നും ചോദിച്ചില്ല അത്പ്പന്നാളെ ചോയ്ചീനി പിന്നെ ചോയ്ച്ചീല്ല പിന്നെപ്പോനോട് വുള്ച്ച് ചോയ്ച്ചീണ് ഉം
അല്ല എന്താവോ പെട്ടെന്ന് പോയെന്തേ ശരിയായ മ
ആ അത് ചെല്പ് മാസത്തിൽ ഇവല് രണ്ടാളും സംസാരി ക്കെണ്ടാകും അതേക്കാരം ഇപ്പം ഓൻ പോയത് അല്ലേ പിന്നെ കുഞ്ഞ്പ്പങ്ങനെ വേണ്ട് മണ്ടലില്ലല്ലോ
അങ്ങനെയല്ലേ പിന്നെന്തേം ഒരു താല്പര്യണ്ടാവേക്കും അയ്മല് ക്ലച്ചാവന്നുള്ള
ആ ഇവിടെ അത്ര വല്ല്യതില്ലല്ലോ ബിസിനസില്ലല്ലോ അപ്പൊ പിന്നെ ക്ലച്ചാവുന്നിച്ച് പോയതേക്കാരം
ഉം പൈസക്കോലെന്തേലൊരിത് തന്നാ മത്യേനില്ലേ ക്ലക്ക് ക്ലിക്കാവാണെന്ന്ണ്ടെങ്കില്
ആ ആ ഒ സാ സാധാര സാധാരണ നിന്നാ മതീന്നൊക്കെ പറയാണെങ്കില്
ഏ കര്യേനി ഇന്നലണ്ട്പ്പൊ ഐറ്റാളോട് മെസ്സേജ് വിട്ടിട്ടുണ്ട് ഐറ്റങ്ങ ക്ക് അവിടള്ളേറ്റങ്ങക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്ട്ത്താണ്ട് മലയാളത്തിൽ ടൈപ്പെയ്യ ന്നിട്ട് തമിയ് തെലുങ്കാന്ന്ണ്ട് തെലുങ്കിൽ അങ്ങട്ട് വിട്ടൊട്ത്തീണ് അതേ ലാ കുഞ്ഞിപ്പ എന്താ ടൈപ്പെയ്ത മലയാളത്തില് അത് പിന്നെ തെലുങ്ക് ആക്കി തരൊല്ലോ പ്പൊ ഞാൻ നാളെ ബസ്സേറിയോ അല്ലെങ്കിൽ മീൻവണ്ടീലോ വരും ർഞ്ഞാണ്ട് ഒ ഇത് വിട്ടീണ് ഒരെയ്ത്ത് വിട്ടീണ് ഓൽക്ക്
ഏഹ അല്ല ഓല ഇതമാതിരി നമുക്ക് ഏ ഏ അല്ല ഓല് ഇത് മാതിരി ഞമ്മക്ക്ങ്ങനെ മാസാ മാസം ങ്ങനെ അടവിട്ത്താ മതി അറയാണെങ്കിൽ
ആ അതെന്നെ ന്നാ നമ്മക്ക് വിശ്വാസേനി ഏ അവുല്ല ഇങ്ങനെ നമ്മള് ക്ലിക്ക് ആ വൂല്ലാന്ന്ണ്ടെങ്കില് ങ്ങള് തിരി ച്ച് സാധനം അങ്ങട്ട് ഓലെന്നെ ഇട്ക്കുന്ന്ണ്ടെങ്കിൽ
അല്ലാ അങ്ങനെ അങ്ങനെപ്പൊ വല്ല്യ റിസ്ക്ക്ട്ക്കല്‌ണ്ടാവൂല്ല അത് റിസ്ക് ആവും ന്റെ ന്റെരഭിപ്രായം പിന്നെ ക്ലിക്കാകുന്നാണ് ഇവടെ ഇങ്ങനെ പരിജയല്ലാത്തോണ്ടേ
ഉം ഉം ഉം
അത് ഓലൊര് വിസ്വാസള്ളോണ്ടേനേകാരം ഓനാ പോയത് അല്ലേ ഇപ്പൊ അവൻ പോവൊന്നുല്ല അങ്ങനെ ബുദ്ധിമുട്ടായിപ്പടറ്റം പോയി പോരണെങ്കി എത്ര പണിണ്ട്
പിന്നെന്താ അവിടെ പോണ ദൂരം ദക്കാണ്. സാധനങ്ങളൊക്കെ മ്മള് തീര്ണേനന്സരിച് ഓലവ്ട്ന്ന് ഇറക്കി തരാണെല്ലൊ ചെയ്യ. എല്ലാ സാനും പിന്നെ അതിങ്ങനെ ചിൽട്ട് ങ്ങനെ ചൂടാക്കാനേ ഉള്ളൂ
മ് അങ്ങാടിലൊക്കെങ്ങനെ കൊണ്ടോവാണെങ്കിൽ നമ്മളെ കൊണ്ടോവോ അതറീല.
ആ ന്നാ നമുക്ക് ഇവിട്ന്ന് ഇണ്ടായില്ലെങ്കിൽ ഇബ്ട്ന്ന് ഇണ്ടാക്കി കൊടുക്കാ ഇങ്ങക്ക് പ
ഇണ്ടാക്യൊട്ക്കാന് ഒന്നും ഇല്ല അയിന് അത് ഫുള്ള് റെഡിമെയഡ് സ
അയിന് ഓൾ എന്തെങ്കിലും സ്ഥാനത് നന്നായിട്ട് എടുക്കുകയാെങ്കിൽ അയിന്റെ റൂമും കാര്യക്കെ വാണല്ലേ
ആ ഇത് നമ്മൾ ഒന്നും ഇണ്ടാക്കണ്ടാ ഇണ്ടാക്കാൻള്ള സാധനം ദൊക്കെ ഓലാണ്ട് തരും. ഇന്ന് ഇൻക്ദ് ഇതാണ് ആ അതാണ് അയിന്റെ മിക്സ് ഓല് തരലാണ് ചെയ്യ ആ മിക്സ് നമ്മളിങ്ങനെ ച ചട്ടിയിലിട്ട് ഇങ്ങനെ ഇതാക്കാനേ ഉള്ളൂ ആ പാനിലിട്ട് ഇങ്ങനെ ആ എന്നിട്ട് പിന്നെ ചോ ഓല് പറിണ ഫ്ലേവറില് ഇപ്പൊ ചോക്ലേറ്റ് ഫ്ലേവർ അല്ലെങ്കില് മറ്റേ ഫ്ലേവറ്ന്നൊക്കങ്ങന പറിമ്പോ നമ്മൾ ആ ഫ്ലവർ അയില് മിക്സാക്കി കൊടുക്കാനേ ഉള്ളൂ. മോളിലിങ്ങനെ ക്രീമ് പെര്ട്ടാന്. അല്ല കുഞ്ഞിപ്പ വീഡിയോ കാണിച്ചനീനി ഇതാണ് സാനം പറഞ്ഞാണ്ട് അപ്പൊ ഞാൻ ചോയിച്ച് അമ്മക്ക് ഇത് ഇണ്ടാ കാനും അറിയണ്ടേ ഓച്ച് അപ്പർഞ്ഞ് ഇണ്ടാക്കാനിന്നറിയണ്ട ഈ മിക്സ് പോലെ തരും ഈ ചോക്ലേ റ്റും സാധനം മൊത്തത്തിലാണ് മൂന്നര ലക്ഷം നറഞ്ഞ് പിന്നെ പിന്നെ നമ്മള് സാധനം ഇറക്കണം ന്ന്
കൊല്ലെങ്കി ഞോന് നഷ്ടം തോക്കേക്കാരും
ആ ഇനികറില്ല വാവ പറഞ്ഞ് കൊടുത്താണ് തോന്നുന്നുണ്ട്
ഉം
ഞ്ഞിപ്പകൊക്കെ അങ്ങനെ താല്പര്യം ഇണ്ടെങ്കില് ചെയ്തോ
ആ ആ മാ മായ പോണസിയ അക്കുതിര ഇപ്പൊ ശരിയായി വരല്ലേ എന്താ അങ്ങരൊക്കെ ചോദിച്ചറിയാനേക്കാരം ഓല് പിന്നെ ഭാഷ കൊറെയൊക്കെ മനസിലാവണോണ്ട് തരക്കേട്ണ്ടാവില്ല മലയാളിസ്ണ്ടാവല്ലേ ലേ
ട്രിപ്പ് പോണ സ്ഥലല്ലേ
ആ അതിനാ ഓൽക്ക് പിന്നെ വണ്ടി പോയി ചലായി ശീലം ഉള്ളോണ്ട്
ഉം ഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളി ച്ചോകണം തിരക്കിലല്ലേല്
ആ
മ് ഏ ഏ മഴ ആയൊണ്ട് പിന്നെ പോയി സിറ്റ് ഔട്ടിലേ ഇണ്ടാവുള്ളൂ നിനക്ക് ഇതേപോലെ ഒരു കൂട്ണ്ടാക്കണം ഇനിയിപ്പോ പഞ്ചായത്ത്ന്ന് കോയിനെ കിട്ടാണെന്നുണ്ടെങ്കിൽ എവിടേലും ഇടണ്ടേ ഒരു നല്ല കാര്യല്ലേ ഇങ്ങനെ പഞ്ചായത്ത്ന്ന് കിട്ടവാണെന്നുണ്ടെങ്കിലെ ഏത് ക്കാകാ നെടുത്ത് ആ അത് മരം കൊടുക്കാ റ്റൂല മരം കൊടുക്കണമെങ്കില് മറ്റേ ആ ബാബുവിന്റെ അടുത്ത് കൊണ്ടോ ക്കേണ്ടി വരും കുഞ്ഞിപ്പ എന്തായാലും ചെയ്യണ്ടാവില്ലോ ഇനിയിപ്പോ ഞാനന്നെ കൊ യി റെഡി ആകേണ്ടി വരും കൊയിനെ ഉം ണ്ടാക്കണ ഇഷ്ടല്ലല്ല ഉം നോക്കട്ടെ പറഞ്ഞു നോക്കണം കിട്ടട്ടെ ആദ്യം കോയിനെ കിട്ടിയിട്ട് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ എപ്പള അത് കി കിട്ട വിചാരിച്ച്ക്ക്ണ് ലെ കൂട് ഉം കിട്ടുമ്പോ ഇതെന്നെ അയ്ല് ഇടാ ഐയൊള്ളൂ
ഇടാക്കയൊള്ളു
ഇനിപ്പോ എളാമാന്റെ കുട്ടിനൊക്കാ സാധന ഇണ്ടല്ലോ ആഹ് അല്ലെങ്കി പിന്നെ എളേമാൻ്റെ മൂടന്നെ വരാണെങ്കിലെ പറ്റൊള്ളൂ മരത്തിന്റൊ അഹ് ഓൽക്കന്നെ ആവശ്യ ഇണ്ടവും ഓല് വാങ്ങണം പറഞ്ഞ് ഇങ്ങനെ കേട്ടീനി ആടിനെ ആഹ് കോഴിക്കൂട് ഇപ്പൊ ഓൽക്കന്നെ ഇണ്ടല്ലോ
അല്ല കോയി കൂട് അ പത്തല്ലേ
പത്തല്ലെ ഉം അയ്റ്റള് ഇത് വരെ മുടടല് തുടങ്ങിയില്ലല്ലേ
ഇല്ല ഇവിടെ എവിടേം ഇല്ല ഇങ്ങളെ
ഐറ്റങ്ങള് രണ്ടും ആണും പെണ്ണന്നെണാവോ അല്ലെല് ഒ ഒന്നന്നെണാവോ ഉം അഹ് ഈ രണ്ടിന്റിം ചുണ്ടിന്റെ കളറ് വ്യത്യാസം ഉണ്ട്. ഒന്നിന്റെ നല്ല ഓറഞ്ചും ഒന്നിന്റെ ഒരു മഞ്ഞിയാ.
അയ്റ്റളങ്ങനെ
അറിയില്ല അങ്ങനെ ണ്ട് അറിയാ. മൂന്നാ മൂന്നാസം ആയിട്ടുള്ളൂ ഇപ്പോ വാങ്ങീട്ട്. അപ്പോത്തിന് നല്ല വലുപ്പം വെച്ച്ണ്. ഞ്ഞി എപ്പളാ മുട്ടടാവോ
വിളിച്ചിട്ടില്യേയ്നോ അനക്ക്
ഓന് അന്ന് വിളിച്ചതാ. ഫോണ് ഞാൻ ചോയ്ച്ചപ്പം അന്ന് ഞാൻ മെസ്സേജ് ഇട്ടപ്പോ ഓൻ പറഞ്ഞ് അവിടെണ്ട് അൻക്ക് വേണേ എടുത്തോന്നറിഞ്ഞീനി അങ്ങട് പിന്നെ വർത്താനൊക്കെ കൊഴപ്പൊന്നുംല്ല പണീന്റെ എന്തായ് അറീല.
ഏഹ്
അന്ന് പറഞ്ഞപ്പോ ഇണ്ട് പണി ണ്ട് ഇപ്പൊ പണി വന്ന് കടക്കാണ് പറഞ്ഞ്. ഒപ്പര ഉള്ള ആൾക്കാരെന്നും കണ്ടില്ല ഓലൊക്കെ പണി പിന്നെ പോന്നി വന്നില്ലാർഞ്ഞ് ഞ്ഞി ഓന് നേരത്തെ ലീവാക്കി ഇറങ്ങിയാണോ അറീല
ആഹ് ഇപ്പ ആദ്യം
അവിടെന്നെയ്നി പോവാ ഇഞ്ഞി അവിടുന്ന് മാറിന്ന് ഓൻ അന്ന് പറയണേട്ട് എന്തെ കാരണത്തില് മാറിയാവോ എഗ്രി അത് ശെരിക്കും എഗ്രിമെന്റില് പോകുവാ നല്ലത് ഒരു വർഷത്തിനോ രണ്ട് വർഷത്തിനോ എന്നാ പിന്നങ്ങനെ ചാ അങ്ങ ട്ടും ഇങ്ങട്ടും ചാടൂലാ ഇത്ങ്ങനെ ആട്ട അതാവുമ്പോ നമുക്ക് ബുദ്ധിമുട്ട് എളുപ്പായടി ഉം മ് -
നമ്മക്ക് പോരാലോ ഓലതിലിട്ട് മേടിച്ചു
ചെറിയ ചെറിയ ബുദ്ധിമു ട്ട്ന് വരെ മാറണം അങ്ങനല്ല ഉം- ബാവക്കും ഇപ്പ അതേപോലെ തന്നെ ഇങ്ങനെ മാറാലോല്ലേ?
ആഹ് മാറാ അങ്ങവല്ല നല്ല നല്ല ജോലി കിട്ടുകാണെങ്കി തരക്കെടില്ലേനി- ആഹ് അവിടെ ഒരു മിൻ വണ്ടില് പറഞ്ഞിനിയാര്ന്ന്-
അവ്ടെ മീ വണ്ടിലോ ആഹ് ഏഹ്-
വന്നിട്ട് ഇനി കഴിഞ്ഞാല്
ആഹ്- ആഹ് രണ്ടിവസം കൈയാണ്ട് പോരാൻ നിക്കൂല്ല അപ്പ രണ്ടീസം മുന്നേ വാവക്ട് പോരണല്ലോ അന്വേഷിച്ചപ്പോ അവരാരും എന്താ രണ്ടോല്ലതിന് മുന്നെ പോവ് തന്നെ നിർബന്ധപ്പെത്ത നല്ല പണിയാന്നുണ്ടെങ്കി പൈ ഏഹ് എന്നാ ശരി എന്നാല്